ഹലോ ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് എന്തണ്ട് വിശേഷൊക്കെ
നല്ല വിശേഷം എന്ത നിങ്ങളെ വിശേഷം
ഓ നല്ല മഴയൊക്കെ ആയിരുന്നു ഇന്ന്ച്ചിരിവെയിലൊക്കെ ഉണ്ട്
ഏ ഇവിടെ ഇപ്പ നല്ല രാവിലെ നോ എണീറ്റ പ്പ നല്ല വെയില്ലേനി അപ്പൊ അലക്കതോക്കെ ഇട്ട് ങ്ങാണ്ട് പെട്ടെന്ന് വേഗം ഉണങ്ങി കിട്ടുല്ലോ വിചാരിച്ച് പുറത്ത് ഇട്ട് ക്കുമ്പോം മഴ പെയ്ത്
അങ്ങോട്ട് ഉറക്ക ഇങ്ങോട്ട് ഉറക്ക
ആഹ് അതന്നെ ആഹ് പിന്നൊക്കെ എടുത്തച്ച് ഓന്ന് മോളെ വീണ്ടും ഉറക്കാന്നപ്പണ്ട് വെയില് അറക്കിണ് പിന്നെ വീണ്ടും അവിടെയൊക്കെ കാരണം വേറെ എവിടെ കിട്ടൻല്ല ഉണങ്ങി കിട്ടട ആഹ് അത ഇന്ന് ഒൺക്കി എടുക്കേണ്ടി ഒരു പെണ്
ഉം പണ്ട ആൾക്കാര് ഈ നെല്ലൊക്കെ ഉണക്കിട്ട് കാക്കൊക്കെ കൊണ്ടാവാതെ കൂടെ ഇരിക്കത്തില്ലേ അതുപോലെ തുണി ഉണക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കണം
ആഹ് പണികളൊക്കെ കഴിഞ്ഞോ
കൊറച്ച് രാവിൽത്തെ കണി കഴിഞ്ഞതേ ഉള്ള് ഇനിയുണ്ട്
ആണോ
ഉ ഇനി ഇതൊക്കെ ഉണക്കിട്ട വാണം അടുത്തത് കഴുവാൻ
എന്താ ച ചായക്ക് കടീ എന്തേ ഉണ്ടാക്കി
രാവിലെ ഉപ്പുമാവും പപ്പടവും പഴവും
ഏ ഉപ്പ്മാവും പപ്പടും പഴവോ
ഉം പപ്പട പപ്പട വേണോഗി പപ്പ പപ്പട കഴിക്കാ പഴോവേണോഗി പഴ കഴിക്ക ഉം
നിങ്ങളെങ്ങനെ ഉപ്പു മാവ് എങ്ങനെ ഇണ്ടാക്കല എങ്ങനെ പായക്ക കൂട്ടി കഴിക്കാനാണെങ്കില്
ഏ പഴംകൂട്ടി കഴിക്കാനാണെങ്കിലോ ഉപ്പമാവ് നമ്മള് പിന്നെ സാധാ ഉപ്പ്മാവ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കും ചുമ്മാ ഈ ഉള്ളി ഇഞ്ചി വെ പച്ചളമൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കും പിന്നെ അല്ലാതെ ഉം ഈ മസാലയൊക്കെ ആക്കിട്ടുണ്ടാക്കും അതിന് പിന്ന കറിയന്ന വേണ്ട
ആ മസാലക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കല്ങ്ങള്
അത് നമ്മള് പച്ചക്കറിയോക്ക ബീൻസ് കാരറ്റ് അതൊക്കെ കിഴങ്ങ് ഇതെല്ലാം ചെർ താ രിഞ്ഞരിഞ്ഞ ഇന്റെ കൂടെ ഇടും പിന്നെ ഇതിനകത്തെ ചിക്കൻ മസാലയൊക്കെ അങ്ങ് ചേർക്കും ഈ പച്ചക്കറിയൊക്കെ വഴട്ടുമ്പോ തന്നെ അതിനകത്ത് ചിക്കൻ മസാലയും ചേർത്ത് വഴ ട്ടും പിന്നെ മല്ലിയിലേയും പുതിനേലേ ഒക്കെ ശകലച്ചി ഇടും
നല്ല ടേസ്റ്റ്
സാലെ ഉപ്പമാവാവും അ എല്ലാർക്കും പ ഇവിടെ എല്ലാർക്കും ഇഷ്ടമാണ്. അത് എന്തെങ്ക പിന്നെ കറിയന്നും, അതിന്റെ കൂടെ സപ്പോർട്ട്. ഒന്നും ഇല്ലെങ്കില് അതങ്ങ് കഴിക്കാം.
ആഹ അത് ശെരിയാ. അത് ഒരു നല്ലൊരു ഐഡിയ ആണല്ലോ.
ആഹ്
ഇവിടെ നമ്മൾ ഉണ്ടാക്കലണ്ട്. പക്ഷേ മ്മ സാധാ ഉപ്മ പോലെ, സാധാ. തന്നെ ഇണ്ടാക്കല്. പക്ഷെ ഇവിടക്കൊ കറി വേണല്ലാർക്ക്.
അപ്പ നിങ്ങള് ഉപ്പുമാവിന്റുടാ എന്ത് കറി വെക്കും?
അയിന് എന്തേങ്കിലും രാത്രിയത്ത് എന്തേലും കറിണ്ടെങ്കിൽ അതാണ് ഉണ്ടാവുക.
പക്ഷെ ഞ ഇവിടെ ആരും കറി കൂട്ടി ഉപ്പാവ് കഴിക്കുന്നത് ഇവിടെന്നല്ല. ഈ ഏ നമ്മുടെ ഇവിടുത്തെ സ്ഥലത്ത് ആരിങ്ങനെ കഴിക്കുന്ന കണ്ടിട്ടില്ല. ഉപ്മാവിപ്പോ കറിയില്ല.
ഇവിടെക്കെ കറി വേണം
ഉം.
കറിയൊണ്ടെങ്കിലെ ഉപ്പുമാവു കഴിക്കോളു ഇവിടെ നമ്മളൊന്ന് രാത്രി ഒന്നും കറി ഇല്ലഞ്ഞാലാണ്. ഇവിടെ ഒന്ന് പത്തിരിയും,
ആഹ് അതെ നിങ്ങള് പത്തിരി ഒൺ ഉണ്ടാക്കുന്ന എങ്ങനാ, ഈ പത്തിരി ഉണ്ടാക്കുന്ന എങ്ങനാ, അരിപ്പത്തിരിയാണോ?
ആഹ അതെ പൊടി വാട്ടാൻ വെള്ളം വെക്കും വാട്ടി ഉരുളാക്കിടിച്ചു പ്രസ്സില് പരത്തിച്ചുടും.
അത് പ്രസില് പരത്തി കനവില്ല ഏത് നമ്മള ഈ ച പാത്തിപ്രസ് അതാ നാ
അല്ലല്ല ഞമ്മള സാധാ പ്രസ്ണ്ടല്ലോ. പത്തിരി പ്രസ് ഉണ്ടല്ലോ. ചപ്പാത്തീനെ പിന്നെ പലകയല്ലേ
ചപ്പാത്തി ചപ്പാത്തിയുടെ ഒരു പ്രസ്സ് അല്ലാതെ ഏത് പ്രസ്സ് എനിക്കറിയത്തില്ലാട്ടോ. അതെയ് ഇവിട ആരും അങ്ങിങ്ങ ഉണ്ടാക്കണ സാധനല്ലത്.
ആ ഓരോ സ്ഥല ഇതിപ്പ ഓരോ രീതിയിലല്ലോ പറയല് അതുകൊണ്ടായിരിക്കും. രണ്ട് ചിലപ്പോ ഒന്ന്‌ തന്നെ ആയിരിക്കും. ഉം ഉം.
ഉം ഞങ്ങള് എ ഒ എന്നും ഉണ്ടാക്കുന്നത്, ഏ ദോശ, പുട്ട്, അപ്പം, ചപ്പാത്തി, പൂരി പിന്നെ ഉപ്പുമാവ് ഇത് വല്ലപ്പൊഴും ഉണ്ടാക്കും. ഉപ്പുമാവ് വല്ലപ്പഴും ഉണ്ടാക്കും. ബാക്കി ഇതൊക്കാണ് എന്നും ഉണ്ടാക്കും.
ആയ് ശരി. മക്കളൊക്കെ സ്കൂള് പോയേക്കോ?
ആഹ പോയി പോയി.
അവർക്ക്ങ്ങനെ ഫുഡ ഒക്കെ കൊടുത്തേയക്കണോ?
ഫുഡ് കൊടുത്തയച്ച്. അർക്ക് ചോറൊക്കെ വച്ച്. ചോറ് വച്ച്. അവർക്ക ഉണ്ടങ്ങനുള്ള നൈസ് കറികളൊക്കെ വച്ച ച് പിന്നെ അവ അവർടെ അച്ഛന് കാ കടേന്ന് ഉച്ചക്ക് വരുമ്പം കഴിക്കാൻ വേണ്ടിട്ട്, കുറച്ച് കറികളും കൂടെ ഉണ്ടാക്കണം.
കളങ്ങനെ കറി ഒരു ചോറും മതി. അത ഉപ്പേരി, പൊരിച്ചത് അങ്ങനെ.
അവർക്കോ അവർ കങ്ങനെന്നുല്ല. അവർക്കു അങ്ങനേംന്നില്ല ഉള്ളതങ് കൊണ്ടു പോകും. പിന്നെ അവര് തിന്നുന്ന സാധന നല്ല സാധനം ഒന്നും കഴിക്കത്തില്ല. ആ തിന്നുന്ന സാധനം എന്ത്‌ ന്തോന്ന് വെച്ചാ അത് ഇച്ചിരി അങ്ങ് വെച്ചാ മതി. അത് കുറെ സാധനങ്ങൾ വേണ്ട. അതിപ്പോ വീട്ടിരി ന്നെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാലേ അവര് പോയ്ക്കും. എന്തിന് ഇത്രയും സാധനം വേണ്ടന്ന്. അവർക്ക് ഇഷ്ടമുള്ള സാധനം എന്താ വെച്ചാൽ അത്. ഇച്ചിരി കൂടുതൽ അങ്ങ് വെച്ച് കൊടുത്താ മതി
എങ്ങനെ പച്ചക്കറികളൊക്കെ കഴിക്കുവോ
പച്ചക്കറിയൊക്കെ ഭയങ്കര പാടാ
ആണോ
പച്ചക്കറിയില് ഈ അവിയല് അ ഒന്നും അങ്ങനെ ഇ്ഷടമല്ല പിന്നെ ചില മി മിഴ്ക്ക്പരട്ടി നിങ്ങള് ഉപ്പേരി അത് അതൊക്കെ സി പിന്നെ മുട്ട
ഓണത്തിനൊക്കെ എങ്ങനെയാ ഫുഡ് ഉണ്ടാക്കല് ആ
ആഹ് ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കും
ആണ്, എല്ലാ ദിവസും ഇണ്ടാക്കോ? കയ്യ്ണത് വരെ ഇണ്ടാക്കോ?
അതവർക്കിഷ്ടവല്ല ആഹ് സദ്യൊന്നും പിള്ളാർക്ക് ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടല്ല അയ്യോ അവർക്കതൊന്നും ഇഷ്ടമല്ല അവര് നിങ്ങൾക്ക് സദ്യയാണ് ഇഷ്ടം ഞങ്ങൾ വിചാരിക്കും എന്നും ചിക്കനും കൊള്ളാംന്ന്
അത് ശരി നമ്മൾ സദ്യ ഇങ്ങള് സാമ്പാറ് ഞങ്ങള് എത്രയും ചോറുണ്ണും ഞാൻ കല്യാണത്തിന് ഞങ്ങള് പോയല് ഇത് വേഗം സദ്യയുണ്ടാവുമല്ലോ ഇപ്പ അതിന് അധികം സദ്യയും ഇല്ല എല്ലാരുപ്പൊ നെയ്ച്ചോറ്, കോയിക്കറി, അല്ലെങ്കി ബിരിയാണി
തിരിച്ചാ സത് ഇവിടെ തിരിച്ച ഇവിടെ പറയും ഒ ഇ പിന്നെ ഈ ഹിന്ദു കല്യാണത്തിന് പോയി കഴിഞ്ഞാ ഓ പന്ന സാമ്പാറും ചോറ് തിന്നാനാണല്ലേന്ന് പറയും
ആഹ് ഇവിടെല്ലാവർക്കും താല്പര്യാ കേട്ടോ അല്ല പൂതിയ കല്യാണത്തിന് പോകാനുള്ള സദ്യകഴിക്കാലോ പായസം കൂട്ടി രണ്ടു തരം പായസം നോക്കണ്ടാവൂലോ നിങ്ങളെ ഇനി നല്ല രസാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ട
അയ്യോ ഇവിടെ ഇവരൊക്കെ പാല് പോലും ഇഷ്ടമല്ല പിള്ളാർക്കൊന്നും ആഹ്
ആണോ
മം
അത് നിങ്ങക്ക് അതന്നെ കഴിച്ച് ശീ ഇതായിട്ടായിരിക്കും
ആഹ് അവര് എല്ലാം ഉം എൽ അവർക്കൊക്കെ എപ്പോഴും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞിരിക്കും
അതന്നെ വീട്ടിലേക്കൊക്കെ പോവലുണ്ടോ ഓണത്തിന്
ആഹ് പോകും പോകും
ആഹ് ശരി ഡ്രെസ്സൊക്കെ എടുത്ത് തരുവോ ഇതന്നെയ ആണല്ലല്ലേ രസമായിരിക്കല്ലല്ലേ
ഒരു ദിവസം എങ്ങനെങ്കിലും ഒരു സദ്യയിൽ നിക്കും പിന്നെ നമ്മള് ഉ ച്ചകഴിയുമ്പതന്നെ കോഴിയുമൊക്കാവും പിന്നെ
മക്കൾക്ക് ചിക്കനോടൊക്കെ ആയിരിക്കുമല്ലോ താല് ലേ സ്കൂളിലൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിടുവോ
ഇല്ല ഇല്ല ഇല്ല സ്കൂളിലൊന്നും കൊണ്ടുപോകത്തൊന്നുമില്ല. ഇതൊക്കെ ഒരു സ്മെല്ലല്ലേ? മീനായാലും കൂളി പിന്നെ പൈസക്ക പിന്നെണ്ട് സ്കൂളില് പിന്നെ കൊണ്ടുപോണത് പിന്നെ എന്തെങ്കിലും ഒഴിക്കാൻ ഒരണ്ണം പിന്നെ മിക്കവാറും മുട്ടയൊക്കെ ആയിരിക്കും അതാ ഭയങ്കര ഇഷ്ടം ഉം
മൊട്ടൊക്കെ ആവുമ്പോ പിന്നെ സാധാരണ എല്ലാ കുട്ടികളും കൊണ്ടുവരുന്നതാണല്ലോ അതു പിന്നെ വലിയ വിഷയം ഉണ്ടാവില്ല
പിന്നെ എന്തെങ്കിലും വിഴുക്കുപുരട്ടി അത് മതി സ്കൂളിൽ കൊണ്ടുപോകാൻ
ശരി അവിടെ ഭക്ഷണ ഒന്നും ഇല്ലേയിക്കുല്ലേ അവർക്ക് ഉച്ചക്ക് കഴിക്കാന്.
ഇല്ല
ആ പ്രൈവറ്റ് ആയിരിക്കൂല്ലേ?
ആഹ്‌
എങ്ങനെ വണ്ടിയിലാ പോവില് അതോ അടെ അട്
അല്ല നമ്മുടെ ബസ്സിലാ പോന്ന് ലൈൻ ബസ്സിലാ പോന്നുന്നത് ലൈൻ ബസ്സിലാ പോണെ ബസ്സുണ്ട് ഇവിടെ ഞങ്ങളെ ആ ബസ്സിലവാം
ആഹ് മെങ്ങനെ വന്നാല് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുവോ? പാർക്കൊക്കേട്
ഉം ചെയ്യും ചെയ്യും ചെയ്യും ആഹ് ചെയ്യും ചെയ്യും ഒക്കെ ചെയ് കുഴപ്പം മൂത്താക്ക ഇച്ചിരി മടിയുണ്ട് മൂത്താള് ഇച്ചിരി നമ്മള് കുറേ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോൊണ്ടിരിക്കണം ഇളയാള് സ്വന്തമായിട്ട് അല്ല ചെയ്തു പഠിക്കും എല്ലാം ചെയ്യും മറ്റവന്ന നമ്മള് പഠിക്ക് പഠിക്ക് പറഞ്ഞോണ്ട് ഇരിക്കണം
മു പിന്നെ കുറച്ചൊരിത്ണ്ടാവുള്ളൂ മറ്റേല് പിന്നെ അവലെ വർക്ക് എങ്ങനെല് പെട്ടെന്ന് തീരട്ടെന്ന്ള്ളേ ആ രീതിയിലു നിക്കു.
അതാണ് അതാണ് അതെന്ത് കൊച്ചിലെ തന്നെ മൂത്ത ആളെ ആ കൊച്ച് ച്ചിലെ മൂത്ത ആടെ കൂടെ ഇരുന്ന് ഞാനങ്ങ് പഠിപ്പിക്കും അയ്യോ നല്ല മാർക്ക് ഒരുക്കട്ടു കൂടിരുന്ന് പറ പറ പറഞ്ഞ് ഈ ഞാൻ ജോലി ചെയ്യുമ്പോഴും അതെന്ത് ഇങ്ങനെ ചോദിച്ച അപ്പൊ അതങ്ങ് ശീലിച്ചു യി മറ്റപ്പ ഇവന്റെ പുറകോയിരിക്കുമ്പോ മറ്റവനെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തപ്പ അവനെല്ലാം സ്വന്തായി ചെയ്തോ
ആഹ് അതന്നെ ഇവടി ഇവടീ അതേ സംഭവം തന്നെ. ഇല്ലെങ്കിലും ഓല് കടുന്നാട് ഒറങ്ങു. പക്ഷെ ചെറിയ മോള് വേഗം എന്തെങ്കിലും എയ്താനൊക്കെ ഉണ്ട്ന്ന് ഉണ്ടെങ്കി വേഗം എഴുതിങ്ങാണ്ട് ഓക്ക് കളി ചെമല്ലേ ഇരിച്ചിട്ടെങ്കും ചെയ്യും മറ്റോളോ അത്
അതാണ് അതാണ് ഉം. ആഹ് ഇവിടുത്തെ ഇളയാള് എന്തന്ന് ഹോംവർക്കൊക്കെ സ്കൂളില് ഇ ഇച്ചിരി ഫ്രീ ടൈം ഉണ്ടെങ്കി അവിടുന്നെ ഇതെല്ലാം എഴുതി തീർക്കുക എന്തിനാ വീട്ട വന്നട്ട് കളിക്കാൻ അല്ലെങ്കി ത്തിലാണ് പിന്നെ ഇടുണ്ടിരിക്ക പഠിക്കാനുള്ളത് അവിടെ പഠി ന്ച് നിർത്തിട്ടൊക്കെ വര ചല്ലസങ്ങളി അങ്ങനത്തെ കൊക്കെ
വല് നേരം വൈകു വീട്ടിലെത്താൻ അഞ്ചര ആവു വീട്ടിലെത്താാന് പയാൻ പറയാ അത് എഹ് മൂന്നേ അൻമ്പയ്ന് സ് കൂള് വീടും അപ്പൊ ഞാൻ പറഞ് അതുവരെ നിങ്ങള അവിടെ നി ക്കല്ലേ അപ്പം നിങ്ങൾക്ക് ന്നാലും നിങ്ങക്ക് ചെയ്യാൻള്ള വർക്കും ഒ ക്കെ കഴിച്ങ്ങട്ട് പോന്നാലും ഇവടെ ങ്ങൾക്ക് കളിചൂടെ നോയ്ക്കും അല്ലെ പിന്നെ വർക്ക് ഔട്ന്ന് ചെയ്താ പഠനം ഇവട ആ അങ്ങനെ ആക്കാണ എവിടെ കേൾക്കണ
ഇല്ല ഇന്നെ വീട്ടിൽ ഇരുന്ന് എഴുതി എഴുതിയിരിക്കണം വൈരുന്നറ്റ
ആഹ് ആഹ് അതന്നെ അമ്മക്ക് ഉറക്കൂക്കന്നല്ലാതെ ഓല് പഠിക്കൂല
ഹ് ഹ്
എത്രയോ ഒരു ദിവസം എഴുതാനും പഠിക്കാനു ഉണ്ടാവല്ലേ അറിയോ ന്നാണ്ടാവല്ലോ ഒരു പേടി പഠിക്കാതെ ചെന്നാല് അടി കിട്ടുന്ന്ള്ള ആഒ ന്നുല്ല ഇപ്പത്തെ കുട്ട്യേക്ക് ഞമ്മക്കൊക്കെ എന്തേലും പഠിക്കാനു എയിതാനു തന്ന അത്‌ എഴതാതെ പോയാല് ഭയങ്കര പേടിയനല്ലോ.
അയ്യോ എന്ത് റെഡിയാന്നൊക്കെ അടിക്കുന്ന ഇപ്പ പിന്നെ എങ്ങനെ അടിക്കത്തില്ലന്ന് തോന്നൂ വിള്ളാരെ
ന്താ പറയാ എന്താ പറയാന്നായിരിക്കും ഞമ്മക്ക് ഇപ്പഴത്തെ മക്കക്ക് ഒന്നൊര് പേടിന്ന് ർഞ്ഞാൽ എന്താന്നെന്നെ അറീല അമ്മായിരി ഹ് ജനറേഷൻ അപ്പൊ വരുന്നെ
പിന്നെ ശരി അഹ്
ആഹ്